ഹലോ എവിടെ
ഞാന് ഇവിടെ നാട്ടിലില്ല പൊറത്താ
അതെല്ലേ എന്താ ജോലിന്റെ ആവശ്യത്തിന് പോയതാക്കാരം ല്ലേ
ആഹ് ജോലിന്റെ ഓഫീസ് ലാ ഇവിടെ ഓഫീസിലാ
ആഹ് എന്താ പരിപാടി ഇപ്പോ ഇപ്പ നിലവില് പോസ്റ്റ് എന്താ
നിലവിൽ ഇവിടെ ഒരു ഡാറ്റ എൻട്രി ഇതൊക്കെ ആയിട്ട് ഒരു ആഹ് ഒരു മൊത്തത്തില് രാവിലെ മൊത്തം കമ്പ്യൂട്ടർന് മുമ്പിലിര്ന്ന്ങ്ങാട് ഒര് കോപ്രറേറ്റ് ജോബ്
ഓ മിഷനീല് മിഷിന്റെ വർക്കാണ് ലേ
ഓ മെഷീൻ
നമ്മള് മനുഷ്യനാണെങ്കി പോലും മെഷീനായിട്ട് വർക്കെയ്യാ ജോലില്ലാ അതാണ് ഇപ്പോ ഉദ്ദേശിക്കണത്
അതന്നെ
അതന്നെ അസ്ഥ ഉം ശരിക്ക് അവറ് ജോലിനെ കുറിച്ച് എടുക്കാ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കി നമുക്ക് ഏറ്റവും നല്ലത് അന്റൊരു കാഴ്ചപ്പാടില് ഏതാണ് നമുക്ക് ഓഫീസ് ജോബാണോ അതോ ഈ നാട്ടിലുള്ള പണിയാണോ നല്ലത്
അല്ല നാട്ടിലുള്ള പണിയാന്നാല് നാട്ടിലെ പണി ഇപ്പ ഇതൊക്കെ തന്നെ ആയിക്കൂടെ
അതെ പക്ഷെ അതല്ലാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഈ പ്രവാസി മേഖലയിലേക്കൊക്കെ പോവണ്ട് അയിനൊക്കെ കുറിച്ചിട്ട് ഇപ്പനക്ക് എന്താ ആഹ് ഒരു അന്റെ അഭിപ്രായം എന്താണ്
പ്രവാസംന്ന് പറഞ്ഞാല് പ്രവാസംന്ന് പറഞ്ഞാല് ചുരുക്കത്തിൽ പറയല് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ പോന്നെ കുറിച്ചാണ് പക്ഷെ പ്രവാസീന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇങ്ങനെ പ്രവാസിയാണ് ഓനൊരു പ്രവാസിന്ന് പറഞ്ഞാല് ഇതാ ഇങ്ങനെ വല്ലേ ഏ വാർപ്പുണ്ടാക്കാൻ ഫാക്ടറി ജോലി എന്തെങ്കിലും ബിൽഡിംഗ് ഇണ്ടാക്ക്ണ കൺസ്ട്രക്ഷൻ ജോലി അല്ലെങ്കിൽ ആദ്യം വല്ല ഹോട്ടലില് കുക്ക് അല്ലെങ്കി വല്ല സൂപ്പർ മാർക്കറ്റില് സപ്ലയർ ആയിക്കാണ്ട് അതൊക്കെയാണ് പക്ഷേ പ്രവാസം പറഞ്ഞാ അത് മാത്ര അല്ലല്ലോ
അതെ അതെ അതെ തീർച്ചയായിട്ടും എന്താ വച്ചാല് ഇപ്പോ നിലവില് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നാട്ടില്ന്നല്ല പൊതുവേ ജോലി നാട്ടില് ക് കിട്ടാത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൈസയും കുറവാണ് നമ്മുടെ നാട്ടിലുള്ള ജോലികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ കേരളത്തിലൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആളുകള് ഈ ഗൾഫ് മേഖലക്ക് പോകുന്നവട്ട് നമുക്ക് ഏ കാണാൻ പറ്റിയിണ്ട് അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ പണിക്ക് ഇന്ന് പണിക്കാര് ഇവിടെ കിട്ടില്ലാന്ന് പരാതിണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പ നമ്മുടെ അവിടെ കൊറ ച്ച് ബംഗാളിന്റെ ക്ഷാമം വന്നിട്ടുണ്ട് നമ്മള് ഓലെ ഈ ഓട്ടിന്റെ സീനായിട്ട് അപ്പൊ ഈ ഓട്ടിന്റെ സീ സീനായപ്പോ കൊറച്ചാൾക്കാര് പോയ പോയലുണ്ടായി അപ്പൊ നമ്മളവിടെ ഒരുപാട് അവരുടെ ദെ എന്താ കൂലിപ്പൈസ കൂടീന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അയിന്നെ കാഴ്ചപ്പാട് എന്താ അനക്ക്
ആഹ് അത് ശെരി അത് ഈ ഓട്ടിന്റെ സമയത്ത് ഒരുപാട് ബംഗാളികൾ നാട്ടിപ്പോയ സമയത്ത് ഇപ്പൊ ഇക്കന്നറിയാം ഇന്റളിയന് മൂപ്പര് ഏഹ് കട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫർണീച്ചറിന്റെ പരിപാടിയാ മൂപ്പരെ പ്രധാന മൂന്ന് പരിപ ആൾക്കാരും ബംഗാളികളന്നെയാണ് പോയ സമയത്ത് ഇപ്പൊ പണിക്കാരെ കിട്ടാനില്ല മൂപ്പർക്ക് ആഹ് ഒരു തെ തയകി വന്ന് നല്ല പണി നല്ല പണി അറിയുന്ന ആൾക്കാരായിട്ട് ബംഗാളികള് മാത്രായി മറ്റു മലയാളികളൊക്കെ ഓൽക്കൊന്നും ഇപ്പോ മെ മേനിയനങ്ങി പണി എടുക്കാൻ വയ്യ അതാണ് ഇപ്പൊ ചുരുക്കത്തി പറഞ്ഞ മലയാളികളൊരു മടിയന്മാരായി മാറി
അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഒന്നാമത് എന്താ വെച്ച ഈ മലയാളികളെ കൊഴപ്പ എന്താ വെച്ച് കഴിഞ്ഞാല് അവര് നിലവില് പുറത്തെ പോവാ ഇവിടെ അവിടെനിയിപ്പോ എന്തെല്ലാ പണിതാ നിങ്ങള് പറഞ്ഞ പോല തന്നെ അവിടെ ഇനിയിപ്പോ ബാത്റൂമ് മോറലാണെങ്കി പോലും ഓൽക്കൊരു വിഷയില്ല നാട്ടില് മേലാണങ്ങി പരിപാടി ഇല്ല അയിഞ്ഞിപ്പോ അവിടെ പിന്നെ ഒന്നാമത് എന്താ വെച്ചാ നമ്മുടെ നാട്ടിലെ കൂലി അവിടെ കൂലി ഡബിൾ ആണ് ഉദാരണത്തിന് ഈ ബംഗാളികളൊക്കെ നാട്ടിക്ക് വരാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവരെ സംബന്ധിച്ച് ഇവിടെ നല്ലൊരു കൂലിയാണ് നമുക്ക് തോണത് കാരണം അറുന്നൂറ് മുന്നൂറ് രൂപക്കാണ് അവരുടെ നാട്ടില് കൂലി നമ്മളെ നാട്ടില അത് അറുന്നൂറ് തൊള്ളായിരം ആയിരത്തിരുന്നൂറ് വരെ അപ്പൊ നാല് ഇരട്ടിയാണ് നമ്മള് കൊടുക്കണ എമൗണ്ട് അപ്പൊ അതുപോലെ തന്നെ മലയാളികൾക്കും ആ ചിന്തയാണ് ഇവിടെ നമ്മൾ ആയിരത്തിന് പണിയെടുക്കണെങ്കി അത് ആ പൈസ നമുക്ക് അവിടെ ഡബിൾ ആയിട്ട് ആ രണ്ടായിരം രൂപക്ക് ഒരു ദിവസം കിട്ടുവാണ് അപ്പൊ പൊതുവേ എല്ലാ രും ആ ഒരു മേഖലക്ക് പോണ്ട് പിന്നെ ഒന്നാമത് നാട്ട് പക്ഷെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പയീ നാട്ടില് പണിയെടുക്കണ ആൾക്കാര അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കി അത്യാവശ്യം ഒാൽനാട്ടില് എ് ജോലീയ്ത് നിക്ക്ണാ ടീമുണ്ട് അതില് ഇടുത്ത് പറയണ്ടാണീ ഗവൺമെൻ്റ് ജോലി ഈ ഗവൺമെന്റ് ജോലിനെ കുറിച്ചിട്ട് അണക്കെന്താ അറിയാ?
ഗവൺമെന്റ് ജോലിയെ കുറിച്ച് പറയാണെങ്കില് ഒരു അതിനൊരുപാട് നല്ല ഗുണങ്ങളുണ്ട് ചീത്ത ഗുണങ്ങളുണ്ട് പ്രധാനായിട്ട് നല്ല ഗ് നല്ല ഏ് വശം നോക്കാണെണ്ടെങ്കില് നല്ലൊരു ഭദ്രത സാമ്പത്തിക ഭർദത ഭദ്രത ആയാലും ഇപ്പൊ നമ്മള് ഏഹ് കൊറച്ച് വയസ്സ് കഴിഞ്ഞ് എ് റിട്ടയർമെന്റ് സമയയാലും അയിനുശേഷും പെൻഷനായിട്ടും മറ്റൊക്കെ ആയിട്ട് സാ എ് ഗവൺമെന്റിന്റെ ഭാഗത്തുന്നുള്ള ഒരു പരിരക്ഷ ഉണ്ടാവുന്നുള്ള നെലക്ക് അതൊരു ഭദ്രതാണ് ഏഹ് എന്നാലും ഏഹ് സർക്കാർ ജോലിന്ന് പറയുമ്പോ അയിലും ചെറിയൊരു എ് മോശവശങ്ങളില്ലേ അപ്പൊ ഞമ്മടെ നാട്ടില് ഏറ്റവും വല്ല്യ പിശുക്കന്മാര് അല്ലെങ്കിൽ തീരെ പണം ചെലവഴിക്കാൻ മടിള്ള മ് മടിള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞമ്മള് സർക്കാർ ജോലിക്കാരെ കണ്ടുവരുന്നുണ്ട് എന്താ അഭിപ്രായം?
തീർച്ചായിട്ടും ഈ പറഞ്ഞത് കറക്റ്റാണ് എന്താ സംഭം ന്നെച്ചാലേ നമ്മളൊക്കെന്ന് പറഞ്ഞഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് പൈസ കിട്ട്യാ മ്മള് ആ പൈസോണ്ട് പോയി മന്തി കയ്ച്ചു വരുന്ന ടീമാ കാരം ഇവര് അങ്ങനെല്ല ഇവര് മാക്സിമം എന്താ ഇടുത്ത് വെക്കും പക്ഷെ അതൊരു കണക്കിന് നല്ലതല്ലന്നല്ല മ്മള് പറയണ് നല്ലതാണ് കാരണം കൊറച്ച് പൈസൊക്കെ നമ്മള് ഇടുത്ത് വെക്കണ് നല്ലതന്നെയാണ്. പക്ഷെ തീരെ ചെലവാക്കാതിര്ന്ന്പ്പോ നമ്മള് മരിച്ചു പോവുമ്പോ എന്തായാലും ഈ പൈസ ആരും കൊണ്ടോകില്ല അതാരന്നെ ആയിക്കോട്ടെ ആരും കൊണ്ടവാൻ പോണില്ല എത്ര കോടികള് ഇള്ള ആസ്‌തിള്ള ആളായ്ക്ക്ന് പോവുല്ല പിന്നെന്താച്ചാ ഈ ഗവൺമെന്റ് ജോലി എന്റെ അഭിപ്രായത്തില് ഒന്നാമത് സുരക്ഷിതം ആണ് ട്ടോ ഈ പെൻഷൻ കൊണ്ടും അതുപോലെ തന്നെ എ് ഡെയ്ലി ദിവസവും ജോലി ഇണ്ടാവുന്നുള്ളൊര് കാര്യൊക്കെതില് പ്രത്യേക എടുത്ത് പറേണ്ട ഒരു കാര്യാണ് കാരണം എന്താച്ച് കഴിഞ്ഞാല് നമുക്ക് എന്നും ജോലി ഇണ്ട് ജോലി ഇണ്ടെങ്കി തന്നെ നമുക്ക് സമാധാന ഈ പ്രൈവറ്റ് കമ്പനി അതുപോലെ തന്നെ ഈ നാടൻ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാടു പണിന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പോ മഴക്കാലാണ് ഒരുപാട് ജോലി കൊറവാണ് നിലവില്. ഇത്തരം ആളുകൾക്ക് പണി ഇല്ലാന്നുള്ള അവസ്ഥാണ് കാരണം പുറത്ത് പണി ആവോണ്ട് മഴ പെയ്ത് കഴിഞ്ഞാ എത്ര മഴായിച്ച്ട്ടാ ഈ കൊള്ള എന്നുള്ള നെലക്ക് അവർക്ക് മഴ കൊള്ളാൻ ബുദ്ധിമുട്ടെന്നെയാണ് അതുപോലെ തന്നെ ഈ മറ്റേ ഓഫീസ് ജോലി താങ്കള് പറഞ്ഞ പോലെ അതൊക്കെ പിന്നെ സുഖാണ് എന്താച്ച്ഴിഞ്ഞാല് മഴകൊള്ളണ്ട പക്ഷെ അതിനും അതിന്റെതായ ബ അയിൻ്റെതായ റിസ്ക് ഇണ്ട് എന്നാണ് ഇപ്പോ എനിക്കയ്ന്ന് മനസ്സിലായത്. അതേ പോലെ ഗവൺമെന്റ് ജോലി പറഞ്ഞ കഴിഞ്ഞാല് ഒരു പത്ത് മണിക്കൊടങ്ങങ്ക്യാ അഞ്ചുമണിക്ക് അമുക്ക് പരിപാടി നിർത്തി പോരാ അല്ലെങ്കി മൂന്ന് മണി ക്ക് പരിപാടി നിർത്തി പോരാ അതേപോലെ ഇത് അത് ഇതും തമ്മിലൊക്കെ ഒരുപാട് മാറ്റംണ്ട്ട്ടോ അത് സാലറി പിന്നെ മാക്സിമം നമ്മുടെ അക്കൗണ്ടിക്ക് ഇങ്ങനെ ചാടി കൊണ്ടേ ഇരിക്കും അതെമുക്കൊരു ഗുണത്തിപ്പെടും ഇപ്പൊ ഡെയിലി കൂലി ആവുമ്പോ അത് ഇങ്ങനെ അമുക്ക് അന്ന് കിട്ട്യാ അന്ന് അയിന്റെ അ പ്പറത്ത് ചെലവുണ്ടാവും അതാണ് സംഭവിക്കണെ പഷെ ശരിക്കു പറഞ്ഞാ ഈ ഗവൺമെന്റ് ജോലിക്കാരെകാട്ടിലും പൈസ നാടൻ പണിക്കാര് ഇണ്ടാക്കണ്ട് പക്ഷെന്താണ് ഓരോ ദിവസോം കിട്ടുമ്പോ എന്താച്ചാ അത് അത് അങ്ങനെണ് ചെലവായി പോണെ മറ്റുള്ളോർക്ക് അങ്ങനെല്ല പൈസ കിട്ടണു അത് കിട്ടുമ്പോ ഒന്നായിട്ട് കിട്ടുമ്പോ അമുക്ക് എന്തെങ്കിലും ഒരു ഒരാവിശ്യം നടത്താൻ കഴിയും അതാണിപ്പോ അതിലും ഇതിലും തമ്മിലുള്ള വ്യത്യാസം അത്പോലെ ഈ ടീ ച്ചിങ് ജോലീനെ കുറിച്ചിട്ടെന്താ നിനക്ക് അഭിപ്രായം
ടീച്ചിങ് കരിയറ് ടീച്ചിങ് കരിയർ ഒരു പൈസ ഇണ്ടാക്കാള്ള മാധ്യമായിട്ട് ഇം കാണാൻ പറ്റോ അല്ല അങ്ങനെ പറ്റും അതൊരു ഉം അതിനേക്കാലേറെ ഒരു പേര് അല്ലെങ്കെ ഒരു പാഷൻ ആ രീതിയിലൊക്കെ പലരും ചേസ് ചെയ്ണായ്ട്ട് തോന്നിട്ടിണ്ട് എന്നാലും ഏഹ് വല്ല പ്രൊഫസർ ആയിട്ടൊ അല്ല കൂടുതൽ എഹ് ഇങ്ങനെ പൈസ കെട്ടി വെച്ചിങ്ങാണ്ടൊക്കെ പത്ത് മുപ്പതൊക്കെ ലക്ഷം കെട്ടി വെച്ചിങ്ങാണ്ട് തന്റെ ഭാവിജീവിതത്തിൽ ഭദ്ര ഭദ്രമാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ചെയ്യുന്നൊക്കെ കാണാറുണ്ട് ഏഹ് പക്ഷെ എന്നാലും അത്ര നല്ലൊരു കരിയർ ആണോ എന്നുള്ളത് ഒരു സംശയാണ്
അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ എന്താ വിഷയെന്ന് വച്ചാ ഇതാണ് അവര് നിലവില് ഈ പൈസ ഇണ്ടാക്കണു പക്ഷെ അവർക്ക് സമാധാനം ഇണ്ടാവുട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് രാവിലെ എണീച്ചു ജോലിക്ക് പോവാ പറഞ്ഞാ കുട്ടികളടുത്തേക്കാണ് അപ്പൊ ഈ കു ട്ടികൾത്തോക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ ഒരു എന്താ വെച്ചാ ആഹ് റിസ് സമാധാനം അതിന്റെ ഒരു റിസ്ക്കുണ്ട് ഇല്ലാന്ന് ഞങ്ങള് പറയുന്നില്ല ഈ ടീച്ചിങ് ഒക്കെ മേഖലക്ക് പറഞ്ഞാ ഏറ്റവും സുഖള്ള പണി എന്നാണ് പൊതുവേ എല്ലാരും പറയല് പക്ഷെ പണ്ടത്തെ ടീച്ചർമാരെ സ്വഭാവൊന്നുവല്ല ഇപ്പത്തെ ടീച്ചർമാര് പണ്ട ക്കെ ഇപ്പ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഭയങ്കര എന്താ പറയാ റിസ്‌ക്കിന്നെ ദേഷ്യപ്പെടുന്ന ടീച്ചേഴ്സാരുന്നു ഇപ്പ എടാ പോട ബന്ധത്തിലായിട്ടിണ്ട് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ കഥ പറയാണെന്നെണ്ടങ്കി അയിനെ കുറിച്ചെന്താ അന്റെ അഭിപ്രായം
ആഹ അത് ശരിയാണ് ഈ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടെണ്ട് ഇപ്പൊ നമ്മള് നമ്മള് കാണുന്നെ ഒരുപാട് നമ്മടെ പ്രായത്തിലുള്ള കൊറേ ആൾക്കാരൊക്കെ റീൽസ് ഇടുന്ന് ടീച്ചർമാരൊക്കെ ആയിക്കാണ്ട് കുട്ടികളെ കളിപ്പിക്കുന്നതും ഏഹ് കുട്ടികൾക്ക് വരെ ഗെയിം കൊടുക്കണൊക്കെ ആയിട്ട് കണ്ട റീലിലൊക്കെ കാണാ- ഏഹ് സത്യം പറഞ്ഞാല് ഇതൊരു സമാധാനം തന്നെയാണ് പക്ഷെ നമ്മള് ടീച്ചിങ്ങിന് ഇത്ര വലിയ എളുപ്പുള്ള പരിപാടി എടുത്താലും അത് നമ്മള് അതിലൊരു എന്താ പറയാ എഹ് ആ ഒരു കുട്ടികളുടെ ഭാവില് നമ്മൾ അത്രെ ഏഹ് ഈ കോൺട്രിബ്യുട്ട് അയിലത്ര നമ്മള് ഏഹ് ചെലവഴിക്കുന്നൂന്നുള്ളത് ചർച്ചേയ്യണം കാരണം നമ്മളിപ്പോ നമ്മുടെ സമയം എളുപ്പമുള്ള പണിന്ന് പറഞ്ഞ്ക്കാണ്ട് നമ്മള് തീരെ എഹ് തയ്യാറാവാതെ പോയിട്ട് ക്ലാസ്സ്‌ ഇട്ത്താല് ആ കുട്ട്യാളുടെ ഭാവിയാണ് അത് ബാധിക്കുന്നത് അതൊരു ആ ഒരു അഹ് ബുദ്ധിമുട്ട് അതിലെ അതിന്റെ ഒരു അതോറിറ്റി നമ്മളേറ്റെടുക്കാൻ തയ്യാറാവണം
തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതില് ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഈ കുട്ടികളെ കാണുന്നു അഹ് പെട്ടെന്ന് സമയം പോക്ണ ഒരു മേഖലയാണ് എത്ര പെട്ടെന്നാണ് സമയം പോവുക പിന്നെ അതേപോലെ തന്നെ അവര് ഇങ്ങട്ട് പഠിപ്പിക്കുമ്പോ ഇപ്പൊ നമ്മള് പഠി ക്കുമ്പോ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവരെ ഭാവി നിർണ്ണയിക്കണത് പല ടീച്ചർമാരും മാശന്മാരുമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ പഠിപ്പിക്കുകാന്ന് മാത്രല്ല അതോരു ജോലി ആയിട്ടല്ല അത് അവരെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഈ ടീച്ചർമ്മാർക്കും മാഷമ്മാർക്കും കാരണം ഒരു കുട്ടി തോറ്റ് കഴിഞ്ഞാൽ അത് ആ ഒരു മാഷമ്മാരെയും ടീച്ചർമാരേം ഉത്തരവാദിത്താണ് കാരണം അത് അവൻ പഠിച്ചോ പഠിച്ചില്ലേന്നല്ല അത് നമ്മള് പഠിപ്പിക്കലാണ് ടീച്ചർമാരെ കഴിവാണ് പഠിപ്പിക്കണം അത് പഠിച്ചിരിക്കണം എന്നുള്ളതൊക്കെ അപ്പോ അത് കുട്ടികൾ പഠി പ്പിക്കേണ്ട പക്ഷെ ഇപ്പൊ എന്താച്ചാ വടിം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പോ ഞാൻപ്പൊ എന്റെ ഒരു കാഴച്ചപ്പാട് പറയാണെങ്കി ഇപ്പോ നമ്മളെ ഏട്ടന്റെ കുട്ടികളൊക്കെ സ്കൂൾ പോക്ണെ വളരെ സന്തോഷ ത്തോടെ അഥവാ ഞമ്മളൊക്കെ പോയിന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പഠിക്കാ പോവാ എന്ന് പറഞ്ഞു നമ്മള് പഠിക്കാൻ പോവാറഞ്ഞാ ഇപ്പന്നെ പേടിണ്ടോ ഇനിപ്പോ ഇന്നത്തെ എഴ്തീട്ടില്ലെങ്കി ഇപ്പ ഇന്ന് ടീച്ചറ്മാരാരോക്കെ വെരാ ഇന്ന് കണക്ക് സാറ്ണ്ടാവോ അങ്ങനത്തെക്കോരു ചിന്താഗതി ഇണ്ടായിന്നു ഇപ്പ അങ്ങനെല്ല ഇപ്പൊ കുട്ടികൾ ക്ലാസ് ഇല്ലെങ്കിൽ അവർക്ക് വേഷമാണ് ആ ഒരു കാര്യ ത്തെ കുറിച്ച് താങ്ങൾക്ക് എന്താണ് അഭിപ്രായം
ആഹ് അത് ശരിയാണ് കാരണം ഇപ്രാവ ഇപ്പൊ ഈ നമ്മടെ ഇകാലത്തൊക്കെറ്ഞ്ഞാല് പെടഗോച്ചിയായാലും ഈ ക്ലാസ്റൂമിന്റെ മാനേജ്മെന്റായാലും- ഏഹ് കുട്ടികളോട്ള്ള സമ്പർക്കായാലും ഏ അവരോടുള്ള കോൺടാക്ട് അവ അവരെ എങ്ങനെ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കാ ആ രീ തീല് ഒരുപാട് പഠനങ്ങള് നടക്ക്ണ്ട് ഒര്പാട് പഠനങ്ങൾക്കും ഇപ്പോ ബിഎഡും ഇട്ത്താണ്ടാണല്ലോ ഇപ്പൊ പുതിയ തലമുറ ഇങ്ങെനെ ടീച്ചിങ് മേഖലേക്ക് കടന്ന് വര്ന്നതാ അപ്പോ അവര്ങ്ങെനെ ഒരുപാട് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അവര് ഒന്നാമത് ഇതില് അനുഭവ സമ്പത്ത്ള്ള ആള്ക്കാരാണ് അപ്പൊ അവർക്കറിയാം എങ്ങനെ കുട്ടികളെ നല്ല രീതീല് ഈ വിഷയത്തോട് നല്ല ഉം നല്ല രീതീല് അവരെ മനസ്സിനെങ്ങനെ ഇതിലേക്ക് അട്പ്പിക്കണന്നും അവരെങ്ങനെ കയ്യിലെട്ക്കാന്ന്ള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അറിയാന്ന്ള്ളതൊരു ഒരു പ്ലസ് പോയിന്റായിട്ട് കൂട്ടാ
അതെ തീർച്ചയായിട്ടും എന്തായാലും ഇതിനെ കുറിച്ചേ ഞമ്മക്കേ പിന്നീട് വിളിക്കാ ഞാൻ എന്താലും ഒരു സ്ഥലം വരെ പോവാൻ നിക്കാണെ അതോണ്ട്ട്ടോ ഇന്ന് കളിണ്ടാവൊണ്ടേ
ഓവാട്ട് ശെരി
ശരിയെന്നാ
ശെരിന്നാ